ഹലോ ആഹ് പറയൂ
ഉം
കേക്ക്ണ്ടോ ഒന്ന് ഒന്ന് ഉറക്കെ പറയ്ട്ടൊടി
ആഹ് കേൾക്കാണ്ട്
ആഹ് ഇപ്പൊ കേക്ക്ൺ നല്ല ശബ്ദത്തി പറയുന്നാലേ അമുക്ക് ക്ലിയർ ആയിട്ടല്ലേ കിട്ടുള്ളൂ
ആഹ് ആഹ് ആഹ് ഈ റെയ്ൻജിന്റെ പ്രശ്നം കൊണ്ടാ തോന്നണുണ്ട് ആഹ് ചായകുടി കയ്ഞ്ഞ്
തന്നെ പിന്നെ എന്താ സ്കൂള് പോയ കുട്ടികളൊക്കെ
ഇല്ല്യ ഇത് ഇതാ ചെർത് പോവാൻള്ള ഒരുക്കത്തിലാണ് മോമ്പോയ് മോങ്കടേപ്പോയി
തന്നെ ഉം ഡ്രയ് അങ്ങ് ഡ്രയ് ഡ്രൈവിങ് പഠിച്ചിക്ക്ണ്
ഇല്ല ഇല്ല മോള്
പിന്നാ ആ ആ എന്താവടെഒച്ചപ്പെടുക്കണമാ ച്ചപാട് നല്ല ശബ്ദൊണ്ടല്ലോ ശബ്ദംഇല്ല്യാത്തെടുത്ത് പോയിക്കോളി
ശബ്ദണ്ട്ന്നോ എന്ത് എന്ത് ശബ്ദം ഞാൻ അടുക്കളയിലാണ്
ആഹ് ആ ച് ശബ്ദം പാ ശബ്ദല്ലാത്തെടുത്തേക്ക് പോയൊരു പാ നല്ല ഒച്ചായിട്ട് ഭയങ്കര ഇത് ബുദ്ധിമുട്ട്
എന്നന്നാ റേഞ്ചില്ലാത്ത പ്രശ്നേക്കും അല്ലാ ഇവിടെ ഇവിടെ ശബ്ദങ്ങളൊന്നൂല്ല്യ
അശോ
അല്ല ല്ല അല്ല ചിക്കൻ അടുപ്പത്താ ചിക്കന്
ച അതൊന്ന് അത്പ അതില്ലല്ലോ മറ്റേനല്ല ആഹ് വേറെന്താ പിന്നെ ഇജ് ഡ്രൈവിങ്ങ് പടിച്ചിട്ടില്ലല്ലോ
ഇല്ല്യ ല്ല്യ ല്ല്യ
അനക്കറിയോ ഹലോ
വിട്ടില്ല ആഗ്രഹണ്ട് ചെയ്യാന്
ഉം ഇൻക്ക് പേടിയാണ് ഞാൻ സ്കൂട്ടി പടിക്കാൻ പോയിട്ട് പോവാണെ സ്പീഡിലാണ്ട് പോവെന്നെ ഇൻക് പേടിയാ
തന്നെ പക്ഷെ നമ്മക്ക് ഓല് മറ്റേ
അല്ല ഞാൻ ഇവട്ന്ന് പഠിക്കാൻ പോയിട്ടില്ല ഇവട്ന്ന് മകം പഠിപ്പിച്ചു തന്നപ്പളേ
ആ ആരാ പഠിപ്പിച്ചെന്നെ മോനോ
മോന് ആ അപ്പൊ അതയ്ന്റെ ആക്സിലേറ്റ അങ്ങനെ കൊടുക്കുമ്പോ അത് ആണ്ട് പോവന്നെ പത്ക്കല്ലെ കൊടുക്കാൻ പറ്റൊലള്ളു നമ്മക്ക് നമക്കിപ്പം പണിഇട്ത്ട്ടല്ലെ ശീലൊള്ളൂ വണ്ടി ഓട്ടീട്ട് ശീലം ഇല്ലല്ലോ
തന്നെ ഞാന് പഠിക്കാൻ ഇങ്ങനെ അങ്ങനെ ആഗ്രഹം ഇണ്ടായീനി അപ്പൊ ഞാന് ഇൻ്റെ ഇമ്മാ നോട് പറഞ്ഞ് ഇമ്മാ ഞാനിങ്ങനെ പോട്ടെ ചോയിചപ്പം ഇമ്മ പറഞ്ഞ് ഏ കയ്യും കാലും മുറിച്ചാന് എന്തിനാ പോണേ
ഇല്ല ഇല്ല പഠിം ഇൻട്രസ്റ്റ് ഉള്ളോർക്ക് എളുപ്പം പഠിം ഇൻ്റെ പെണ്ണ്ന് അറിം ഓള് ഇപ്പം ലൈസൻസ് എടുത്ത്ക്ക്ണ്
ആ പക്ഷെ ആ അതിനെക്കെ കൊടു ഇതിന് നമ്മള് ഡ്രൈവിങ്ങ് പഠിപ്പിക്കാുമ്പോ നമ്മള് നമ്മളെ കൂട്ടതിൽ ആളുണ്ടാവോ കൂട്ടത്തിൽ ബേക്കില് ചിലര് പറഞ്ഞ് ഇണ്ടാവൂല ഓല് ഉം ചാവി തന്നാണ്ട് ആണ്ട് പോവും പറഞ്ഞ്
നമ്മളെ ഒപ്പം തന്നെ ഓല്ണ്ടാവും
തന്നെ ഏ ഞാ ഞാനങ്ങനെ അങ്ങനെ ഇൻ്റെ പിന്നെ ജ്യേഷ്ഠത്തിന്റെ ഇമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോള് ഇങ്ങനെ ഓള് പറഞ്ഞ് ചാവി ആണ്ട്തന്ന്
അത് എന്താ സ്കൂട്ടി പഠിക്കാനാ
അല്ല ചാവി ഒര് തന്നല്ല പഠിക്കാൻ പോയതെയ്നി ഓള് അപ്പൊ ചാവി തന്ന്കാണ് അവര് പറഞ്ഞോലോ ഇങ്ങള് ഓട്ടിക്കോളി ബേക്കില് ആളൊന്നും ഇല്ല ഓള് പോയി മതിൽന് ഇടിച്ച് ഓളെ കയ്യോ കാലോ ആ കയ്യൊക്കെ മുറിഞ്ഞ് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് അങ്ങനെ എന്തോ മാതി എല്ലല്ല കാറല്ല സ്കൂട്ടെന്നെ അപ്പൊ അത് കേട്ടിട്ട് ന്റെ ഉമ്മാക്ക് പേടി ഇമ്മ ഓൾതകാര്യം വിചാരിച്ചാണ്ട് അത് പോണ്ട അങ്ങനെ പോണ്ടാ പോയാ അങ്ങനെ പറ്റുനൊക്കെ പറഞ്ഞ്കാണ്ട്
ആ ആ അല്ല വീട്ടിൽ ആർക്കുല്ലേ ആദ്യം ഒന്ന് ഓട്ടി നോക്കാൻ വീട്ടിലാർക്കുല്ല
കാറാണുള്ളത് സ്കൂട്ടി ഒന്നുല്ല ആദ്യം സ്കൂട്ടിണ്ടേർന്നു അതൊക്കെ വിറ്റു ആങ്ങള വിറ്റ്
ഉം ന്നാ കാറാണ്ട് പഠിച്ചാൽ മതി അതാ നല്ലത്
ആ ഇപ്പം ഈ കാർ ഓട്ടിച്ചാലും ചെലോൽക്ക് പേടിയാ റോട്ടുമെക്കെറങ്ങാന് ഫ്രണ്ട്സളൊക്കെ ഇൻ്റെ ചെങ്ങാഴ്ചെളൊക്കെ ഓരോക്കെ ആ ഓല് റോട്ടുമെക്കെറ ആ റോട്ട്മെക്ക് എറക്കാൻ പേടിയാണ് ഞങ്ങൾക്ക് അല്ലാതെങ്ങനെ പിന്നെ
അപ്പണ്ട് വറക്കും
ആഹ അപ്പൊ വെറക്കൂലേ ആ അതാണ് പ്രശ്നം അത് പിന്നെ ഇങ്ങനെ ഇതിലൊക്കെ ബോടിക്കണ
ഓ
ആ നിങ്ങക്ക് വീട്ടില് സ്കൂട്ടി ഉണ്ടേക്കൂലേ
ആ സ്കൂട്ടിയുണ്ട് കാറുംണ്ട് ഉം
അ പഠിക്കാൻ ആൾ
ആ മോൻ പറയും കാറ് പഠിച്ചാ മതീന്ന്
സ്കൂട്ടി നടക്കൂലാ പറഞ്ഞ് സ്കൂട്ടി നടക്കൂല്ലന്നാ പറഞ്ഞ് എന്നാ
പിന്നെർഞ്ഞ അന്നോ ങ്ങനെ കൊണ്ടോയി പിന്നോൻ പറഞ്ഞ് മ്മാനെ ഞാൻ പഠിപ്പിച്ചൂല്ലാന്ന് പറഞ്ഞ് പൈമ്മള് ബ്രേക്ക് കൂടുതൽ പോണേന് മ്മള് സാധനം വെച്ചാ മതിത്രേ പിന്നെ നമ്മള് പഠിക്കാൻ പോണോ ട്ത്ത് ഓല് വെച്ചിട്ടുണ്ടാവുന്ന് പറഞ്ഞു
സ്കൂട്ടി പഠിക്കാൻ എത്രാന്ന് അറിയോ ഇങ്ങക്ക്
പിന്ന് എത്ര ഒമ്പതല്ലേ
എല്ലാ ഡേലി പഠിക്കണന്ന് ഞാൻ ചോദിച്ചപ്പോ നൂറ്റി നൂറ്റിമ്പത് അല്ല ഇരുന്നൂറ്റി ഒരു സ്ഥലത്ത് ചോദിച്ചു അപ്പൊ നൂറ്റിമ്പത് ന്ന് പറഞ്ഞു ആ ദിവസത്തിന്
ആ അങ്ങനെ ആ ആ നല്ലതേ ലൈസൻസ് ആ ലൈസൻസ് എടുക്കാന്ന്ന് പറയുമ്പോ പിന്നെ അയിനങ്ങനെ ആ ആറായിരം ഉർപ്യേന്ന് ഇൻ്റെ പെണ്ണിനോട് പഠിച്ചതോണ്ട് ആറായിരുർപ്യേ ആയിട്ടുള്ളൂ ആ ക്കാതെ വക്കണെന്നുണ്ടെങ്കി പിന്നെ ഒമ്പതുർപ്യേണ്
ഒമ്പത് ഉറുപ്യ വേണം നല്ല സൈ ക്കൾ ബാലൻസ് വേണ്ടതിന് സൈ
ആ അതാണെ അത്ണ്ടെങ്കി നമ്മക്കൊരു കുഴപ്പൂല്യ എനിക്ക അത് ല്ലല്ലോ
പഷെ ഇനിക്കതില്ല ഇങ്ങക്ക്ണ്ട അങ്ങനെ
ഇല്ല്യ എന്ന നമ്മുക്ക് എളുപ്പം പടിയു ത്രേ സൈക്കിൾ ബാലൻസ്ണ്ടെങ്കിൽ എളുപ്പം പടിയുത്രെ
അതെ ആ പറഞ്ഞേട്ട്
ആ
സൈക്കിൾ ബാലൻസ് ഇല്ല്യ
അതാ പ്രശ്നം ന്നാലും എളുപ്പം പടിയ്ണ്ട് ഉം ഏ ആ ഞാൻ ചിക്കൻ അട്പ്പത്തിതാ മോൾ ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കണ തെരക്കിലാ ഇങ്ങടതൊക്കെ കഴിഞ്ഞോ പണിയൊക്കെ കഴിഞ്ഞോ
ഇല്ല്യാ ഞാൻ ചെ ക്കം കൊണ്ടന്നക്കണ് ഹസ്ബൻ്റ് ഞാനണ്ട് വെച്ച്ങ്ങാണ്ട് കൊർച്ച് കൂടി കഴിഞ്ഞിട്ട് കഴിക്കാ കാ ജാരിച്ചിട്ട് ഉ പിന്നെങ്ങക്കൊന്ന്
ആ അക്ഷയേൽ ഒന്ന് പോകണം പിന്നന്റെ പാസ്പോർട്ട് പുതുക്കാനയക്കണ് ഇപ്പൊ ഇന്നും കൂട്യല്ലേ പൈസ കുറവുള്ളു നാളെ മുതല് പൈസ കൂടാണ്
തന്നെ എത്ര കൂടുതല് പുതുക്കാന്
ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ്ള്ളത് ഞ്ഞി രണ്ടായിരത്തി അഞ്ഞൂറാവാണ്
ഉം
ഉം പുതുക്കാനും കൂടാണ് ആയിരത്തി ഇരുന്നൂറ്റൻമ്പതാണ്ന്ന് പറഞ്ഞ് കുട്ട്യാളതേന് രണ്ടായിരത്തി അഞ്ഞൂറവാത്രെ അടുത്ത നാളെ മുതല് ഞാൻ ഇഞ്ചിം വെളുത്തുള്ളിം ചത്ക്ക
ആ അപ്പ എല്ലാ പണ്യേളും ഇപ്പൊ കഴിച്ചികാണ്ട് പോണച്ചിട്ടാണ് ഇന്നലെ പോയി ഇന്നലെ പോയ അപ്പ ഞാൻന്റെ പാസ്പോട്ടുണ്ടോയില്ല ഇപ്പാന്റെ പാസ്പോട്ടിന്റെ കോപ്പി ഒക്കെ വാണത്രെ ഇപ്പൊ പുതുക്കണെങ്കി അത് വേണ്ടെങ്കിലാ മറ്റേത് പഴയത് പുതുക്കണ എന്നുണ്ടെങ്കിൽ ആ പഴയെത് തന്നെ മതിയായിരുന്നു
ഉം ഉം ആ എത്ര രണ്ടായിരത്തി അഞ്ഞൂറപ്പ പുതുക്കാന്
രണ്ടായിരത്തി അഞ്ഞൂറ് നാളെ മുതല്
പുതുക്കാൻ ആകെ ആയിരത്തി എത്രനി ആദ്യം എത്രനു ആദ്യം
ആയിരത്തി ഇരുനൂറ് ഇന്നും ഇന്നും ഇന്നും കൂടി നാളെ മുതൽ രണ്ടായിരത്തി ആ
ഉം ഉം ഉം
ആ പുതുക്കിവെച്ചാല് മക്കളോ
മക്കളാ ഇനി നക്ക് കുട്ടികളില്ലല്ലോ
ആ അന്ന് പറഞ്ഞരുന്നു പലരു വിളിക്കുമ്പോ ശ്രദ്ധ കൂടിയാണ്
ണ്ടല്ലോ ആണ്ട് എവിടെക്ക് പോവാണെങ്കിലും ആ ആരാളെ വിളിക്കേണ്ട അങ്ങനെൊരു ഉപകാരണ്ട്
ഒരു സ്കൂട്ടി പഠിച്ചിട്ടിയെങ്കി നിക്കും ഭയങ്കര ആഗ്രഹണ്ടായിരുന്നു അങ്ങാടിക്ക്ക്ക് ഒന്ന് പോവാനേ
ആ ഇന്നത്തെ കാല ഇപ്പ പഠിക്കാന്നെ വേണ്ടിവരും ഇന്നത്തെ കാല എല്ലായിടത്തുക്കും പോവാനും
പടി വേറെന്നും ചിന്തിക്കാൻ ഇല്ലല്ലോ പിന്നെ അപ്പോൾ എന്നാൽ പോയി പഠിച്ചാൽ മതി പഠിഞ്ഞോളും
പെൺകു പെൺകുട്ടികളക്കൊപ്പം എല്ലാരും അയിമത്ത് തന്നെ എല്ലാരും പോണേ കുട്ടികളെ ആർക്കാ പോണേ
ന്റെ എന്റെ മോള് ബൈക്കിന്റെ ത അടുത്ത് കിട്ടും അതാണ് ന അത്രയത് ഇനിപ്പ സ്കൂട്ടിക്കിനിയ കുറവ് ഉണ്ടോന്ന് അറിയില്ല
ആ ബൈക്ക് ബൈക്കിന്റെത്
ബൈക്കാന്റെ മോൾ എടുക്കണത്
ആ ബൈക്ക് ഓടിക്കൽ ഓള്
ആ ഓടിക്കും സ്കൂട്ടി ഓടിക്കും ബൈക്കിന്റെ എടുത്തു
ആ ആ ആ
ആ നമ്മുടെ കാക്കാന്റെ ബൈക്ക് ഓടിച്ചു പഠിച്ചു
ഇപ്പ പെണ്ണുങ്ങളൊക്കെ അതൊക്കണേ ഉപയോഗിക്കൽ ബൈക്ക് കാറ് ലോറി വരെ ഓടിക്കണു ഓരോ വാർത്തയിലൊക്കെ അതാ കാ എന്തെല്ലാം ഓടിക്കണത് ആരും പെണ്ണുങ്ങളളൊന്നും പൊറ ആ അകത്തേക്ക്
ആ മനസ്സിലുള്ള ചങ്കൂറ്റം കാണും പേടിയും പാടില്ല എന്നാൽ പിന്നെ നല്ല മനസ്സി നല്ല ഇച്ചാശക്തി ഉണ്ടായതലേ പിന്നെ
ആ
നമുക്ക് പഠിക്കാനുള്ള ഉള്ള മനസും ണ്ടെങ്കില് പറയാ മനസ്സുണ്ട് പക്ഷെ പേടിയാണ് എന്താ ഇത സംഭവിക്കാനുള്ളത് കാറൊക്കെ കോടിക്കണക്കിന് കൂടുതൽ ആളുണ്ടാകും ഞാൻ കാണുണുണ്ട്
ഒ കാറ് പിന്നെ നമുക്ക് നല്ലൊരു സുരക്ഷിതമാണലോ അത് പുറത്ത്
ആ മുന്നിലും ആളുണ്ട് ബാക്കിലും ആളുണ്ട് രണ്ടാൾക്കാര്
അത് ഇവിടെ അടുത്ത് നമ്മള് കഴിഞ്ഞിട്ട് ഓരോ മണിക്കൂർ കൊടുത്തിരിക്കും നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അടുത്താള്‌ക്ക് അങ്ങനെ ആൾക്കാരുണ്ടാവും അങ്ങനെയാണ്
അപ്പോ എന്റെ വെ എ്റെ ഒരു ഫ്രണ്ട് തന്നെ അവള് പഠിക്കാൻ വേണ്ടീട്ട് നിിട്ട്ൾ റൂട്ട്്മൊക്കെ ഇറക്കാം പേടിയാണ് ന ടീച്ച ഉണ്ടകുമ്പോക്ക് പേടില്ല ടീച്ചറെ ഒഴിക്കല്ല കേട്ട് പഠിപ്പിച്ച ടീച്ചറെ അടിപളിക്കോ ടീച്ചർ ഉണ്ടാകൻരുന്നു ശ പക്ഷെ അങ്ങനൊയിട്ട് കാര്യ ഇില്ലല്ലോ എപ്പളും ഇപ്പോൊ ടീച്ചറെ കിട്ടണംന്ന ഇല്ലല്ലോ ടീച്ചർണ്ട ടീച്ചർ ഇർത്തി ന്നാ മതിയല്ലോ അല്ലാതെ ഓട് ഓടിക്കൂലാറോട്ടുമ്പോക്കന്ന അവള് പറഞ്ഞ ഉ അപ്പൊ ഞാൻ പറ ഇത്രയും പൈസൊക്കെ മുടക്കിിക്കാണ്ട് പിന്നെ അത് ഉപകാരത്തി
പേട വ അല്ലാ ഭർത്താവിന് ഇതില് വണ്ടില്ല
എങ്ങനാ
വത്താന കൊണ്ടില്ലേ
വ അയിന ഉണ്ടില്ല ജ്യേഷ്ഠന്മാര് മക്കൾ ഇതൊക്കെ ഉണ്ട് പോലതൊക്കെ ഉണ്ടേ പോലതൊക്കെ ഞാൻ പറഞ്ഞന്ന എന്നോട പക്ഷെ അതൊന്നും മെയിന്റന്റ് എടുത്തിട്ടില്ല പറഞ്ഞിട്ടില്ല ഉ എല്ല ഇങ്ങനെ മറ്റേ ഇന്നോവയാണ് വണ്ടി
ആ
അത് പിന്നെ ശരിയാവില്ലല്ലോ അതൊക്കെ ഓടിക്കയാണെങ്ക ഞമ്മൾ എന്തേും പറ്റിയാല ഒരു വരന്തല വരുത്തിയല്ലേ അതിന് പൈസ നല്ലോട ഇതാവണ്ടേ അതുകൊണ്ട് പിന്നെ പിന്നെന്താ ഇാ ആയിക്കോട്ടെട എന്റെ പണി നടക്കട്ടെ ഞാൻ പിന്നെ വിളിക്കണ്ടേ കുറച്ച് കഴിഞ്ഞിട്ട് ആ ചട്ട